ഹലോ
പറഞ്ഞോ
ഹലൊ ആ കേൾക്ക്ണ്ട്
ഉം പറഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ലത് തന്നെ സുഖം അങ്ങനെ ഇരിക്കണ് ഓ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു
ഉച്ചക്കത്തേക്ക്
ആ അതാ ബീഫ് അടുപ്പത്ത്ണ്ട് പരിപ്പ് കറിം ചോറും
വെള്ളിയാഴ്ച്ചായിട്ട് സ് സ്പെഷ്യലാണോ?
ആ വെള്ളിയാഴ്ചായതൊണ്ട് ബീഫ്
ഉം വീട്ടിലാരൊക്കെയുണ്ട്?
വീട്ടില് മൂന്ന് മക്കളും ഞാനും ഹസ്ബൻഡും ഉമ്മേം
ഉം ഹസ്ബൻഡ് പോയോ ജോലിക്ക്?
ആ പോയി പോയി രാവിലെ നേരത്തെ പോവും ആറ് ആറരൊക്കെ ആവുമ്പോ പോവും.
ഓ കുട്ടിയൊക്ക് സ്കൂളിൽ പോയോ?
ആഹ് മൂന്ന് പേരും പോയി
ചോറ് കൊണ്ട് പോണ്ടായോ?
ചെറ് ആ ചെറുതിനു കൊണ്ടായാൽ മതി. മറ്റൊല് രണ്ടാളും സ്കൂളിന്ന് ചോറുണ്ടാവും.
ഉം ഉം ഉം ഉം
ആ പണിയൊക്കെ കഴിഞ്ഞിരിക്കാ?
ആഹ് പണിയൊക്കെ കഴിഞ്ഞിരിക്കാ റസ്റ്റ് റസ്റ്റ്.
ആഹ് ഉച്ചക്കൊക്കെ ആയോ?
ഉച്ചിക്കത്തേക്ക് ആഹ് ആയിന്ന് പറയാം.
ഉം വെള്ളിയാഴ്ചായിട്ട് എന്താ സ്പെഷ്യലുണ്ടോ?
ഇല്ല ഇന്ന് സ്പെഷ്യലില്ല ആ ഹസ്ബൻഡ് ഇന്ന് ഒരാവശ്യായിട്ട് പുറത്തു പോയേക്കുവാണ്. ഇന്നലെ നൈറ്റ് ഒരു ആഹ് അമ്പലം സംതിങ്ങ് കാണാൻ അവിടെ പോയെക്കുവാണ്.
ആഹ്
അപ്പോ ഇന്ന് ഉച്ചയ്ക്ക് വരുത്തതേയുള്ളൂ.
ആഹ് ഒറ്റക്കായതോണ്ട്
ആഹ് ഒറ്റ അല്ല ഉച്ചക്ക് വരും അപ്പൊ ചേട്ടൻ വന്നാല് ഫുഡ് എന്താ എറച്ചിയായാലും മീനായാലും
ഉം
പറ്റൂ
ആഹ്
അപ്പൊ ഇത്ര ദിവസം വൃധ ആയിരുന്നു അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യ ഇല്ലായിരുന്ന് ഇപ്പിന്ന് ആഹ് ഇനിയിപ്പോ എന്തെങ്കിലും വൃധം എന്തെങ്കിലും കഴിച്ച് വൃധം അവസാനിപ്പിക്കണവല്ലോ.
ആഹ്
നോൺ വെജ് ഐറ്റംസ് എല്ലാം വേണം അപ്പൊ പിന്നെ ഏട്ടൻ വന്ന്
ആഹ് ഒറ്റക്കായതൊണ്ട് കാര്യായിട്ടൊന്നും ഉണ്ടാക്കിയില്ലാന്ന്.
ഒറ്റക്ക് അങ്ങനൊണ്ടിട്ട് ഇരിപ്പൊണ്ടല്ല എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വൃധമായിരുന്നുന്ന്. പുളിശ്ശേരി വെച്ചായിരുന്നു ഇന്നലെ
ആഹ്
അത് കൊറച്ച് എന്തോ?
മാങ്ങാ പുളിശ്ശേരിയാണോന്ന്?
അല്ല വെ നമ്മള് മോരൊഴിച്ച വെറും പുളിശ്ശേരി.
ഏഹ്
വെറും പുളിശ്ശേരി വേണം എന്നിങ്ങനെ പറഞ്ഞങ്ങനെ പുളിശ്ശേരി വെച്ചിട്ടൊണ്ടായിരുന്നു ആഹ് പിൻ
ആ
ഫ്രിഡ്ജില് കൊറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ മസാല പെരട്ടി വെച്ചിട്ടൊണ്ട്
ആഹ്
പിന്നാ വിഴുക്ക്വരട്ടി
ആഹ്
അരിഞ്ഞു വെച്ചിട്ടുണ്ട്
ഉം
അച്ചാറിരിപ്പൊണ്ട് ഇത്രേം മതിയല്ലാ
ഓഹ് കുശാലല്ലേ
കുശാലല്ലേ അതെ ആഹ് വേ മീൻ കറി ക്ക് മീൻ ഞാൻ നോക്കി പക്ഷെ ഇന്ന് ആരും വന്നില്ല
ഉം ഇന്ന് വെള്ളിയാഴ്ച്ചല്ലെ പൊതുവെ മീൻകാരൊന്നും വെര്ല്ല
ആഹ് മീനും വെല്ലും കൂടി വന്ന്ര്ന്നെങ്കി വേടിച്ച് മീൻകറിം ചിക്കൻ ഫ്രൈയും പുളിശ്ശേരിം അച്ചാറും അയെ അം മെഴ്ക്കോര്ട്ടി ആക്കാം പക്ഷെ പറ്റീല
ആഹ്
ഒള്ളത് വെച്ച് കഴിക്കും അത് അല്ലെങ്കി എന്തെങ്കിലും കറിക്ക് മേട്ച്ചിട്ട് വെര്വാര്ക്കും വന്ന്ട്ട്
ആഹ്
ചിക്കനൊണ്ട് ആഹ് അട്ത്തുണ്ട് ചിക്കനൊണ്ടായോണ്ട് ഇനിയിപ്പോ പോവോന്ന് അറിയില്ല പുള്ശേരിം ചിക്കനും ആഹ് വിഴുക്ക്വെര്ട്ടി അച്ചാറും കൂട്ടി കഴിക്ക്വാരിക്കുംന്ന് തോന്നുന്നു
ആഹ് രാത്രി ഇത് തന്നെയാണോ കഴിക്കണെ
രാത്രി ഏഹ് ഇ എനിക്ക് പൊടിയരിക്കഞ്ഞിയാ
ഉം ആഹ്
പൊടിയരികഞ്ഞിയും മൊട്ടയും
ഉം
ഏട്ട്ന് ഇതിന്റെ കൂടെ ചോറിന്റെ പോഷൻ കൊർച്ച്ട്ട് ഒരു ബൗൾ സാലഡ് കൂടി കൊട്
ആഹ് അഹ്
കുക്കുമ്പറും ക്യാരറ്റും എള്ളരിയൊക്കെട്ടിട്ട്
ഉം
ഒണ്ടാക്കുന്നോ
ആരോഗ് ആരോഗ്യക്കെ ന്നന്നായ്ട്ട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാല്ലേ
ആഹ് മീൻസ് ശ്രദ്ധിച്ചില്ലേ അങ്ങോട്ടിക്കക്കായ്ട്ട് അമുക്ക് വയസ്സു കൂടിക്കൂടി വരുവല്ലേ എനി എനിക്ക് ഇഷ്യൂസൊണ്ട് അപ്പൊ പിന്ന ഞാനാകെ രാ ക്കും ഉച്ചയ്ക്കും മാത്രേ കൊർച്ച് നോർമൽ ഫുഡ് കഴിക്കത്തൊള്ളൂ
ആഹ്
എന്നിട്ട് രാത്രി ലൈറ്റായിട്ട് കഴിക്കും കഞ്ഞി ഭയങ്കര ലൈറ്റാണല്ലോ
അഹ് ആഹ് ആഹ്
മൊട്ട പ്രോട്ടീനല്ലേ
ആഹ് അതെ
ആഹ് അപ്പൊ രണ്ട് മൊട്ടയും കഴിച്ച് ഓഹ് മൊട്ട പൊര്ച്ചതോ അല്ലെങ്കി ഓമ്പ്ൾ അങ്ങനെ എന്തെങ്കിലും ആക്കി അത് കഴിച്ചിട്ട് കെട‌ക്കും ഏട്ടൻ കഴിച്ചോണ്ടിരിക്ക്ന്ന കൂട്ടത്തി ഒന്ന് രണ്ട് ഉരുള തരും ചോറ് എന്നാലും എന്റെ മെയിൻ ഫുഡ് ഇത്
ഉം
ഭയങ്കര ഹെവി ആയിട്ടങ് കൊടുക്കില്ല പകുതി പോഷൻ ചോറ് കൊടുത്തിട്ട് പകുതി സാലഡ് കൊടുക്കും ചേട്ട്നും നന്നായിട്ട് രാ ഉം കഴിക്കുന്ന ആളാണ് അപ്പൊ പിന്നെ
കൊർച്ച് ചോറോണ്ട് വെഷ്പ്പ് മാറൂല്ലല്ലേ
മാറൂല അപ്പൊ ഇതൊക്കെ ആകുമ്പോം വണ്ണവും വെക്കില്ല വിശപ്പും മാറും പ്പങ്ങനെ ഡയറ്റും
ആഹ് അതെ
അങ്ങനെ കൊണ്ടുപൊക്കോണ്ട് ഇര്ക്കാണ് ഇതിൽ നിന്നൊരു മാറ്റം വന്നാലല്ലേ അതൊരു മടുപ്പായ്ട്ട് മാറു ഇപ്പൊ ശീലവായ്
ആഹ്
ഉം പിന്നെ അവടെ എങ്ങനെയൊക്കെയ ഫുഡ്
ഇവടെ ചെല ദിവ്സം ആഴ്ചയ്ലൊര് രണ്ടോ മൂന്നോ ദിവസം രാത്രി ചപ്പാത്തിയാക് ക്കും ഉം ബാക്കിസൊക്കെ ചോറെന്നെ കഴിക്കും
ഒണ്ടാക്കോ ചപ്പാത്തി അതോ
ആഹ് ഒണ്ടാക്കും വീട്ടില് തന്നെ ഉണ്ടാക്കും ഈ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് പൊടി കിട്ടുവല്ലോ അപ്പൊ അത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കും
ഓഹ് ഓഹ് കറി സെപ്പറേറ്റ് വെക്കുവോ അതോ ഉച്ചക്കത്തെ കറി കൂട്ടി കഴിക്കുവോ
ഇല്ല പിന്നെ ബാജിയോ അല്ലെങ്കിൽ ചിക്കനോ
ആഹ്
പിന്നെ അല്ലെ ബീഫോ എന്തെങ്കിലും മീൻകറി വലിയ ഇഷ്ടല്ല ചപ്പാത്തിയിലേക്ക് മീൻകറി മാച്ചില്ലാ അപ്പൊ ഞാന് ചിക്കന് ഇണ്ടാവുമ്പോളാണ് അധികം ചപ്പാത്തി ഉണ്ടാക് ക്ക. അതാവുമ്പോ തേങ്ങ അരച്ച് വറുത്തരച്ച് വെച്ചാല് പിന്നെ ചപ്പാത്തിയിലേക്ക് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ പിന്നെ ബാജി കറി ഉണ്ടാക്കും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട്
ഉം
ഉം മീൻകറി അതിലേക്ക് കൂട്ടൂല
ഓഹ് ഇവിടെ മീൻ ഇവിടെ മീൻ കിട്ടിട്ട് കുറച്ച് ദിവസം ആയി രണ്ടാഴ്ച കൊണ്ട് ചിക്കനിലാണ് ഓടിക് കൊണ്ടിര്ന്ന പിന്നെ
മീന് ഇപ്പ അതിന് ട്രോളിംഗ് നിരോധനം വന്നോണ്ടേ വല്ലാതെ മീൻ വരുന്നില്ലല്ലോ ഉള്ള മീന് പഴയ മീനുവാണ്
ഉം ബ്രേസ്റ്റും ഇല്ല പിന്നെ ഇവിടെ കായൽ മീൻ കിട്ടും അതില് മറ്റേ വള്ളക്കാർക്ക് മറ്റേ ചാ പൊടിച്ചാളയും പിന്നെ നെത്തോലിയും കിട്ടും
ആഹ്
വള്ളക്കാരടെ വള്ളക്കാർക്ക് പോവാലോ
ആഹ് അതെ അതെ
അവർക്ക് കടലിലും പോവാം വള്ളക്കാർക്ക് അവർ ഇന്ന് നമുക്ക് ചെലപ്പോ ഭാഗ്യവശ ഇങ്ങനെ കിട്ടാറുണ്ട് അപ്പൊ അതൊന്ന് കിട്ടിരുന്നെങ്കി നല്ലതായിരുന്നു അത്യാവശ്യ ഞാനിവിടെ നിന്നു പക്ഷേ കിട്ടയില്ല. ഇനിയിപ്പം ഇത്ര സമയമായിട്ട് ഇനി വരത്തൂല്ല.
ആ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാവും പൊതുവെ.
ഇത്രയും ദിവസം പിന്നെ വൃധവും ആയിരുന്നത് കൊണ്ട് എന്തെങ്കിലും മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ലയാണെന്ന് വിചാരിച്ചു.
ആഹ്
എല്ലാം ഓൾമോസ്റ്റ് ഇരിക്കുന്നത് കൊണ്ട് ചോറും മാത്രം വെച്ച് ബാക്കി അരിഞ്ഞും വെച്ചിട്ട് ഇവിടെ വന്ന് കിടന്നു കുറച്ച് കൂടി കഴിഞ്ഞ്. ചെയ്താൽ മതിയല്ലോ
ആ ആ അതെ ചൂടോടെ കഴിക്കാനല്ലേ ടേസ്റ്റ്.
ആ അതെ പുളിശ്ശേരി ഇന്നലെ ഉച്ചക്ക് വെച്ചതാ ഒരു നേരേ കൂട്ടിയുള്ളൂ. അപ്പം
ആ
ഉം
ഇനിയിപ്പോ എങ്ങോട്ടെങ്കിലും പോണോ അതോ എന്ത് ചെയ്യും ഇനിയിപ്പോ?
ഇല്ല പോകുന്നൊന്നുല്ല ഇനിയിപ്പോം എതാ ഇന്ന് വെള്ളിയാഴ്ചല്ലേ ഇന്ന് നേരത്തെ വിടും സ്കൂളൊക്കെ. മൂന്ന് മണിയാകുമ്പോ ത്തിനെത്തും ചെറിയ ആള് മൂന്നരക്കെത്തും അടുത്ത മൂത്താള് ഉം നേരത്തെ ക്ലാസ് തുടങ്ങുവല്ലോ ഒമ്പതരക്ക് ക്ലാസ് തുടങ്ങും. പത്ത് സാധാ പത്തരക്ക് തുടങ്ങുന്ന ക്ലാസ്സ് വെള്ളിയാഴ്ച ഒമ്പതരക്ക് തുടങ്ങും. ഉം അപ്പൊ എല്ലാരും നേരത്തെ എത്തും നാലര ഒക്കെ ആകുമ്പോക്കെ എല്ലാരും എത്തും. ഇനി നാളെ ആകുമ്പോ പിന്നെ എന്താറിയോ ശനി ഞായറും പിന്നെ പൊതുവേ മദ്രസ മാത്രേ ഉണ്ടാവുള്ളൂ രാവിലെ. ബാക്കി ഫുൾ ടൈം ഫ്രീ ആണ് സ്കൂളും ഇല്ല രണ്ടു പേർക്കും മൂന്നു പേർക്കും സ്കൂൾ ഉണ്ടാവില്ല.
ഓ ഓ ഓ ഓ
ഉം
ആ അവിടെ ഹെൽത്ത് ശ്രദ്ധിക്കാ ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
ഇവിടെ ഹസ്ബൻ്റിന് ഭയങ്കര നിർബന്ധാണ്. ഞാന് രാത്രി ഹസ്ബൻഡും ചോറ് കഴിക്കും പക്ഷേ കൊറച്ചേ കഴിക്കുള്ളൂ പക്ഷേ എനി ഇക്ക് ആണെങ്കിൽ ചോറ് തിന്നണം എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും. പക്ഷേ ഇന്ക്ക് ചോറ് തിന്നാഞ്ഞാല് വയറ് നിറഞ്ഞ്ണ് തോന്നൂല. എന്നോട് ഇങ്ങ് പറയും എന്തിനായി ഇത്രയും രാത്രി കുറേ കഴിക്കണ എന്തിനാ പറയും പക്ഷേ ഇന്ക്ക് ഉറക്കം വരില്ല.
പക്ഷേ കൊറേ ഇപ്പൊ പോഷൻ കൊറക്കണം ചോറ് ഒരു പിടി എടുത്തിട്ട് ബാക്കി അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി വെച്ച് കഴിക്കണം.
ഉം അതാണ് ചെലപ്പോം ഫ്രൂട്ട്സ് കൊണ്ടുരുംട്ടൊ. മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ. ഞങ്ങൾ മാങ്ങയൊക്കെ ആദ്യം കഴിക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കും. കെള്ളു ഫ്രൂട്സ് ആദ്യം കഴിക്കണംന്നാണല്ലോ പെ പെട്ടെന്ന് ദയിക്ക്ണ സാധ ആയോണ്ട് അതാദ്യം കഴിക്കും എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കും.
ഉം അപ്പൊ കൊറച്ച് കൂടി നല്ല വയർ നെറയും.
ആ നെറയും ഉം അപ്പൊ കൊറച്ച് മതി ചോറ്.
ഉം.
അങ്ങനെ എടക്ക് അങ്ങനെ കഴിക്കും എടക്ക് പിന്നെ എന്തെങ്കിലുക്കെ. മക്രോണിയോ അത് ചെലപ്പോ അപ്പോ മക്കള് പറയും എന്തെങ്കിലും പുറത്ത് പോയിട്ട് കഴിക്കാറയും അപ്പോൾ പോയിട്ട് ബ്രോസ്റ്റും കുബൂസോ. അങ്ങനെയൊക്കെ കഴിക്കും ചെലെ
വേടിച്ചിട്ട് വരുവോ?
പോയി കഴിക്കും ആ പുറതോര് അന്ന് പുറത്തരെ ന്ന് റങ്ങാ നെല്ല റിലാക്സൺ അന്നും കൂടി ആവല്ലോ കുട്ടിയെക്ക്.
ഉം ഉം. ഉം
അപ്പൊ അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിട്ട് പോയിട്ട് കഴിച്ചു വരും. എന്നും ഇങ്ങനെ ഒരെ ആ എല്ലാരും കൂടി പോവും അല്ല എന്നും ഇങ്ങനെ ഒറ്റ ദേപോലെന്നെ ആവുമ്പോ ഒരു. മടുപ്പാണല്ലോ
ആഹ്.
ഉം.
ശെരിയങ്കി കേട്ടോ വിളിക്കാമേ.
ആഹ് ആയിക്കോട്ടെ. ആയി കോട്ട